ആ കുട്ടിടെ അർഥ വർത്താനം കേക്കെ, ഓളെ ഇപ്പ വിളിച്ചിക്കാ അവിടുന്നേ.
ആഹ്
ആഹ് അപ്പൊ അണക്ക് പുതിയ എന്താ പുതിയാപ്പള വേണോ ചോയിച്ചപ്പോ പറയാ, ഞാൻ വല്യ കുട്ടി ആയാലല്ലേ പുതിയാപ്പളാന്ന്.
അതൊക്കെ ഓക്ക് അറിയലേ വലിയ കുട്ടിയല്ലേ
ഞാൻ്റിടെ കല്യാണ്ന് ഞാൻ്റി വലിയതായിട്ടല്ലേന്ന് ഓള് ചെറിയ കു ട്ടിയല്ലേന്ന് ഇപ്പത്തെ മക്കക്ക് ഒക്കെ അറിയും ഞമ്മള് പറഞ്ഞ് കൊടുക്കൊന്നും വേണ്ട.
അതന്നെ
ഉം ഇജ്ജിന്നാ കുടുങ്ങിയിട്ടുണ്ടാവൂലേറയാ ഇജ്ജ്ന്നാ കുടുങ്ങിട്ടുണ്ടാവ്ന്ന് ആഹ് അതന്നെ എന്നാ കൊഴപ്പില്ല കൊഴ
മറ്റോള് ഇങ്ങളെ അനുസത്തി വിളിച്ചീനീ വർത്താനം പറയാൻ പറ്റോച്ചു ഞാ വിളിച്ചിക്കല്ല മെസ്സേജ് അയച്ചിക്കണ് വർത്താനം പറയാ ഞാൻ പറഞ്ഞു ഞാന് ഇനി നാളെ രാവിലെ തൊടങ്ങാം ഇമ്മക്ക്ന്ന് ആഹ് തീരുമാനായിക്ക്ണ്
ആഹ് ആഹ് അതാണ്
ഇനി നിങ്ങക്ക് വിളിച്ചാ നിങ്ങക്ക് രണ്ടാക്കും അങ്ങോട്ട് ഇങ്ങോട്ട് വിളിച്ചാ. ഇന്നിപ്പ ഇഞ് സമയം ഉണ്ടാവൂല വേണെങ്കി വിളിച്ചട്ടോ.
അതാണ് ഈ നേരാകട്ടാണ് അച് അസുർക്കൊക്കെ അനി പറ്റിയും മുണ്ടണ്ട കുലത്തല്ല പിന്നെ അങ്ങനെയൊക്കെ കഥ പറ
ഉം ഏതായാലും കഥ വലിയ സിനിമ കഥ ഒക്കെ ഉണ്ട് ഏതായാലും വല്യമ്മാന്റെ കഥ.
നല്ല കഥയാണ് എന്റെ കഥ ട്ടോ എന്റെ ചെറിയ കഥ ഒന്നല്ല മോളെ
സിനിമമൊക്കെ നോക്കുവാ പോലെ ഉണ്ട്.
അയിലിന്റെ എന്താ പുതിയ ആഹ് ഞാന് പന്ത്രണ്ട് കൊല്ലം തറവാട്ടിൽ നിന്നിട്ടോ അതിന്റെ വലിയ മൂത്തച്ചി നിന്ന് പന്ത്രണ്ടോല്ലം.
ആഹ്.
ഓള് പയിനഞ്ചൊക്കെ വന്ന് നോക്കൂ വലിയ മൂതച്ച്
ഏഹ്.
പിന്നെ രണ്ടാമത്തോള് അഞ്ചോല്ലാം നിന്ന്ക്കണു വെൽ രണ്ടാമ മ മൂത്തച്ചി പിന്നെ എന്റെ നേരെല്ലാം ഇളേച്ചി രണ്ടും കൊല്ലം. പിന്നെ അയിന്റെ തായില്ലത് തീരെ നി ട്ടില്ല കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഇവ്ടെ കൂടി ഇരുന്നപ്പോ എന്റെ പിന്നാല പോന്നു.
ഉം.
ട്ട് പിന്നെ ഇവിടെ നാലും എല്ലാം നിന്നു. പിന്നെ ഓൽക്കാട പെരയിറ്റി ഇപ്പൊ പ്പോ ചെറുക്കന പ്രസവി ചേടക്കാൻ പോയി പിന്നെ
അപ്പൊ ഈ ചെറിയ അളച്ചിന്റെ അവസ്ഥല്ലേ കൊറെ കാലം ഒപ്പന്ന ഒന്നുനിന്നില്ലേനോ?
ഇല്ല അത് രണ്ടു മാസം നിന്നപ്പത്തന്ന സ്വഭാവം മനസ്സിലായി അവിടുന്ന് തെറ്റി പോയി ഓളെ കുടീക്ക്.
എന്ത് പിന്നെ വേറെ പെരായിറ്റീട്ടാ പോന്നേ?
ആഹ് വേറെ പെരയിറ്റീട്ട് എന്താ ഇല്ലേ പിന്നെ എങ്ങിട്ട പോന്നത് ഞങ്ങളെ അപ്പൊ അവിടെ കൂടിയിരിക്കാണ്.
ഏഹ് നിങ്ങള അടുത്തേനി?
ആഹ് ആഹ് ഇന്റെ ആടുത്തേന്ന് നാല് കൊല്ലേ. ബടെ ആരുണ്ടായില്ല ഇബല് പോവേം ചെയ്തു ഇബലെ കൊക്കെ ചെറിയ കുട്ടികളല്ലേ അപ്പൊ ഇച്ചു തോണയില്ല അയൽവാസിയാളൊക്കെ പോന്നതാണ് അന്നൊന്നും ഇവിടെ ആരുല്ലേ.
ആഹ് അങ്ങനെ.
ട്ടി ഉണ്ടായിന്ന് പിന്നെ എന്റെ ആങ്ങള കടക്കാ തുണക്കയരിയന്ന് എനിക്ക്
ഏഹ്.
അയില് എങ്ങനെ ആണ് അയില് ഇപ്പോ കിടക്കാൻ തുണക്ക് വരുമ്പോ പിന്നെ ഇവിടെ ഇപ്പ അതില് എന്താണ്ടാവും മോനൊരു പതിനഞ്ച് ഇരുപത് വയസ്സൊക്കെ ആകണള്ളു ഉണ്ടായിന്ന് വലിയ ചെറിയങ്ങള ക്കെ
ആഹ് ആഹ്.
അപ്പൊ സ്കൂള് മതസ്സ് വിട്ട് അങ്ങനെ വരും ഇങ്ങിട്ട്.
ഓ. എന്നിട്ട് നാല് കൊല്ലം ഇവിടെ നിന്നിട്ട് വേറെ പെരായിട്ട് പോയേക്കൂലേ.
ആഹ് നാലോ അഞ്ചൊക്കെ നിന്നിട്ട് അപ്പഴത്തന് അവൾക്ക് പ്ര പള്ളിയിലായി വന്നാലൊക്കെ ഇവിടുക്ക് വരും.
ആഹ്.
ഓ വന്നിട്ട് ഇബ്ട്ക്കു വരും പിന്നെക്ക് പള്ളയിൽ ഇണ്ടായി.
അപ്പ ദേ എടങ്ങേറായിറ്റല്ലേ ഇപ്പ ദേ അത്രയും വലിയ പേരയും കൂടി ഉണ്ടായിട്ട് ഈ തള്ളെന്റെ ഒരിത് കൊണ്ടല്ലേ.
ആഹ് പ്രസവത്തിന് ഇവിടുന്നാ കൊണ്ടോയത്.
ഉം.
പിന്നെ ഇങ്ങിട്ട് വന്നില്ല പിന്നെ ഓള് അവിടെ തന്നെ നിക്കെ അപ്പോഴത്തേന് അവിടെ പെര പണിയൊക്കെ തുടങ്ങി.
ഏഹ്.
പിന്നെ പെരീക്ക പെരീക്ക ഓള് വന്ന് ഞാൻ നിക്കണത്. കുടക്കാന് ആ എന്താ തുപ്പിയ പോലെ പെരുമക്ക
ആ അത്ര എത്താലേ
ഒക്കെ ഒരു കുജിയിലാണ്
നിങ്ങള് മാത്രഉള്ളൂ കുറച്ചു
ആഹ ഞങ്ങ മാത്രേ എവിടന്ന്ച്ച് അതിന്റെ കാണിന വേണ്ടടുത്ത് പോന്നതെ
അതന്നെ പിന്നെ നന്നായത് ഇജ്ജാതി ആൾക്കാരെ
ആ.. അതന്നെ ഇപ്പ വരുമ്പല്ലേ ചൂട് എന്താച്ചാ വെച്ചുണ്ടാക്കി കൊടുക്കും
കൊറ ഇങ്ങള് കൊറച്ച് കുട്ടായത് കൊണ്ടാ നിങ്ങളോട് കൊറചൊരിത് ആ എടുത്താണെങ്കി ഇങ്ങളെയും പറ്റൂല്ലാ
ഓലെ മൂന്നാളേം ഓലെ കുറ്റം തന്നേ എന്നോട് ഇങ്ങനെ വന്നു പറയും
ആ അത് നിങ്ങളെപ്പോളും കാണണില്ലല്ലോ മറ്റവൻ അങ്ങനെയല്ലല്ലോ അതാണ്
അങ്ങനെരു കഥയാണത്
അയില് മള ഇന്റെ എന്റെ മൂത്തച്ഛനൊക്കെ ഗൾഫിൽ പോയിട്ട് പിറ്റേസം വന്നിക്ക് ന്റെ അമ്മായിയമ്മ ചീത്തപറയാൻ വേണ്ടീട്ട് ഓളായിട്ടൊക്കെ ഓരോന്നന്ന് വാശിപി ടിച്ചിട്ട് ഓരോ ചെറിയമ്മ അങ്ങനെ ഇങ്ങനെയൊക്കെ കാറ്റി പറഞ്ഞു അവിടെന്ന് അന്ന് എത്തിയിട്ടുള്ളൂ പിറ്റേസം ഉണ്ട് ഉച്ചയാപ്പത്തേന് നമ്മളൊന്നറിയില്ല ഭയങ്കരമാരുന്നു പിന്നെ വക്കാനാക്കാൻ വേണ്ടിട്ട് ഞാനന്നെ പേടിച്ചു വെറച്ചു
ഉം..
ഉ്മാരും ഒക്കണീ നാട്
ഏതാണ് ഇപ്പൊ ഇപ്പൊ അങ്ങനെ ഒറ്റക്കായോണ്ട് വലിയ വക്കാണൊന്നും ഉണ്ടാവൂല്ല അല്ലേ
ഇല്ല അപ്പൊ ആരായിട്ട് മക്ക മേത്തക്ക് കേയറൻ നിക്കൂല്ല ഇങ്ങനെ കാണുമ്പോ ആരോടേലും ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ട് പിന്നല്ലാതെ
ആ ആ
വേറെ മേത്തേക്കൊന്നും കേറൂല്ല
ഉം
അങ്ങനെ പിന്നെ അതേമാരി ന്റെ അപ്പള ഗൾഫിന്നിന്ന് ആണുങ്ങളെ പറ്റൂല അല്ലേ കിടക്കണേ ഇരിക്കണെ ഒന്നും കണ്ടൂടാ ആഹ അതോള ഞമ്മളെ ക്കെ നല്ല കമ്പി ഇക്കാരം വല്യ കൊഴപ്പണ്ടാവൂല ആണുങ്ങള് വന്നാല് സ്വഭാവം മാറണെ
ഉം ആണുങ്ങള് പെണ്ണുങ്ങള് അടുക്കണ വേണമെങ്കിൽ തീർപ്പതിയിലേക്കോ
ആഹ് തീർപ്പതില്ല തിർപ്പതില്ല ഉച്ചക്കൊക്കെ എല്ലാടതും കെടക്കൂല ഇത് ഉച്ചക്കൊന്നും അങ്ങനെ കെടക്കൂല പേടിയാ
ഇഞ്ചാററാം
അങ്ങനത്തെ മ മറിച് ഇന്ന് ഇന്നൊക്കെയാണെങ്കി അമ്മായിമാര് പോകണ്ടി വരും ഉം അന്നൊക്കെ അതൊക്കെ സഹിച്ച് നിൽക്ക ഉം അങ്ങനെക്കെ നല്ല കഥയാ
ഒന്നൊക്കെ വന്നാലേ ഒരി ഒരു രസം പോയാലും അത് സങ്കടം തന്നെയാണ് പോയ പോയി കഴിഞ്ഞാ
വെറുതെ മേക്കിട്ട് എടുത്ത് വെക്കാനായിരിക്ക നമ്മുക്കൊന്നും പിന്തുൊടാൻ പാടില്ല അങ്ങനെ എങ്ങനെ
ഏയ്
അടുക്കളയ്ക്ക് എറക്കാൻ പാടില്ല അക്കളിയില് നേരെ സുബക്ക് ആ അതന്നെ സുബക്ക് നീച്ചുട്ടോ
ആഹ
പോ ഞമ്മള് അഥവാ ഒന്ന് ഉറക്കത്തി പോയിട്ട് എന്തേലും ഒന്ന് ചെയ്താലേ പിന്നെ ഡോ ആ അടുക്കളുടെ അത് ഇടേത്തെ വാ അതിലുണ്ടാവുലേ പണ്ടത്തൊക്കെ അടുക്കളക്കല്ലേ ആ അതാണ് കുറ്റിട്ടിട്ട് അതൊറ്റക്ക് ചായ കടി ഇണ്ടാക്കും ഞമ്മള ഇറങ്ങാനിണ്ടായി ആല്ലേ പിന്നെ നമ്മള് എങ്ങനെയാ അവിടുക്കൊക്കെ ചെല്ലുകാ
ഇമ്മേ അങ്ങനെയൊക്കെ കൊഴപ്പങ്കാട്ടുവോ
അള്ളാ അങ്ങനെക്കെടുപ്പോ പിന്നെ എന്താ അങ്ങനെയൊക്കെ കടുപ്പം കാട്ടും പിന്നെ എൻ്റെ എന്താ പുതിയാപ്പളമാര്വന്നാല് നമ്മളെ നീച്ചി പിന്നെ ആ തീ ഇട്ടിട്ട് അരിയക്കെടാ നിരത്തി ആ കു കുടുക്കി വെള്ളം ഒന്നായിട്ട് എടുത്തിട്ട് മുറ്റ തും എതോടൊ കണ്ടേറ്
അത് എറ്റിന്
എന്തേലും മകനോ ഓര് എന്തേലും പറഞ്ഞ ഞമ്മളായിട്ടും പിന്നെ തെറ്റിങ്ങോണ്ടല്ലേ പിന്നെ നമ്മള് തൊട്ട ഒന്നും പറ്റൂല
എങ്ങനെ
ആഹ് ജതൊന്നല്ല ഇയിൻ്റപ്പുറണ്ട്
ഇമ്മേ
എന്നിട്ട് ഇപ്പ ഞാന് ഇച്ചാച്ച രണ്ടാമത്തെ മോളും പള്ളിയിലും അല്ല വലിയവർക്ക് ഒമ്പത് വയസ്സായിട്ടാണ് പിന്നെ പെണ്ണിനെ ഇണ്ടായി ക്കിനത്
ആഹ്
അത്ര അപ്പൊ പിന്നെ മരുന്നൊക്കെ കുടിച്ചിട്ടാ കൊച്ച് പിന്നെ ഇണ്ടായത്
ആഹ്
ആ അപ്പ ഇവല് പോകാനൊക്കെ ആയി പത്ത് പയ്നഞ്ചിസേ ഉള്ളു അവിടെ ചെ ഒരു പാട്ടിലും നി ക്കാൻ പാടില്ല ഇങ്ങനെ വെറുതെ തുണ്ടാക്കിട്ട് ഒരു ചോറ് കൂട്ടാനൊന്നും ഉണ്ടാക്കാനൊന്നും പാടില്ല ഒന്നുമേ തൊടാൻ പാടില്ല എന്റെ വറക്കുമ്പോ തൊടണ്ട വറ ടുത്ത പറയും ഞാൻ ഇണ്ടാക്കിയ വർങ്ങാ അയ്മ തൊടണ്ട പാം പാത്രം എടു ത്താപ്പാറ പാത്രം നിന്റെ പാത്രാണ് ഞാൻ വാങ്ങിയതാണ് നിങ്ങൾ വാണെ വാ കൊടുന്നോളി നിങ്ങ വേണെങ്ങി അടുപ്പ് വറ കൂട്ടി പൂട്ടിക്കോളി അങ്ങെയാ ഇന്നോട്ടിട്ടൊക്കല്ല എല്ലാരും ആയിട്ടും ഈ അഞ്ച് മരുക്കളായിട്ടും അങ്ങനെയാ
ഉം ഏതായാലും അപ്പൊ തോന്നാ അവ എടുത്ത് തിന്നിട്ടുണ്ടാവൂല
ആഹ് അല്ലേ ചെറിയോളൊക്കെ ഞാ രണ്ടു മാസൊന്നും തേച്ച് നിന്നിട്ടില്ല ഇട്ട് അങ്ങനെ പറഞ്ഞട്ടോലക്കൊടിമ തൊടാനായിക്കൂല വർക്കും ഇതൊക്കെയാ ഓലക്കൊടിമ്മേ തൊടാനായിക്കൂല വറക്കുമ്പോ തൊടാനായിക്കൂല ഒന്നും ഇതേ തൊടാനായിക്കൂല പാ പാത്രം
അപ്പ അപ്പ മനസ്സിലാക്ക ഇ
ആഹ് അതന്നെ അതാണ് എല്ലാരെയും ഒക്കെ അങ്ങനെ തൊയ്രിയം കെടുത്തും അയില് ഞാന് ഇബല് അച്ഛന്റെ കുടീല് നിക്കൂല എന്നേരം വാട ക്ക് പോകാനോ ചാക ദീച്ച് പോകാന ആകും ചെയ്തുക്ക രണ്ടിലും കെട്ടിക്കട്ടോ ഒരു നേ ഇതിനും അവടെ നിക്കാൻ പാടില്ല
ഉം ഉം
എന്താ പിന്നെ കാട്ട ഇങ്ങനെയൊക്കെ കുടുങ്ങിയാല് വെച്ചുണ്ടാക്കാൻ ഒന്നിനും പറ്റ ല്ല അയില് എന്റെ മൂത്തച്ഛന്റെ അവ്ട്ക്ക് പോയി അവിടെ പത്തീസം നിന്നു
ഉം
പിന്നെ അവിട്ന്നാണ് ഗൾഫ്ക്ക് പോയത് പിന്നെ ഞാൻ അങ്ങനെ ന്റെ പെരേല് വന്ന് നിന്ന് പിന്നെ മോളെ പ്രസവിച്ച് ആഹ് ആഹ് പിന്നെ മോളെ പ്രസവി ച്ച് എല്ലാതും കഴിഞ്ഞ് തൊണ്ണൂറൊക്കെ കഴിഞ്ഞ് പിന്നെ അപ്പോളത്തിന് ഇവിടെ പെരപ്പണി തൊടങ്ങി അപ്പൊ അങ്ങനെ കുടുങ്ങീട്ടാണ് അന്ന് പറഞ്ഞാല് ഈ ഓലെ തള്ളേനെ ഹജ്ജിന് കൊണ്ടോയിട്ടോ
ആഹ്
പിന്നെ കല്യാണം കയിഞ്ഞ് ഇൻജെ ട്തെന്നെ ഗൾഫിൽ പോയിട്ട് ൻ്റെ മാപ്പള എങ്ങനെ ചോയ്ച്ചിട്ട് മറ്റ കുടുംബത്തിക്ക് നല്ലോണം ഓലെ കുടുംബത്തിക്ക് ചെയ്തു ഞമ്മളെ ഞമ്മക്ക് ഒരു ഒരു പു പുല്ല്- ല്ല് വെലല്ല ചവിട്ടിടമാരി നമ്മള് പറഞ്ഞാലൊന്നും കേക്കൂല്ല ഒന്നുല്ല അന്നങ്ങനെ പറഞ്ഞൊ ട്ക്കണ ബുദ്ധി ഇല്ലേന്നു ഇന്നത്തെമാരിട്ടോ ഓല് അങ്ങനെ ചെയ്യണു ഞമ്മക്ക് പിന്നെ വാണന്ന് നമ്മള് പറയില്ല അയിലെങ്ങനെന്നോ അവിടുക്ക് അങ്ങനെ എന്താ പെങ്ങമ്മാരെ കെട്ടി ച്ച പണ്ടം അടക്കം ഇവള് പോയിട്ടാ കൊടുത്തക്കണെ മുഴുവൻ കൊടുത്ത്ക്കണത് പിന്നെ- അതേമാരി അപ്പത്തിന് പെങ്ങന്മാരെ കു കുട്ട്യാളെ കെട്ടിച്ചാനായി ഓൽക്ക്‌ പിന്നെ മൂത്തച്ഛന്റെ ഒരു പ്പം ആ പെങ്കുട്ടിനെ ഫുള്ള് ഇരുപത്തഞ്ച് പവനും കൊടുത്തിട്ട് ഇബ ല കെട്ടിച്ചിക്കണത് പിന്നെ അതേമാതി വേറൊരു മൂത്തച്ഛന് നാല് പെൺകുട്ടികളാ രണ്ട് പവൻ തൊ ഓരോ പെൺകുട്ടിയാൾക്ക് കൊടുത്ത്ക്ക്‌ണു പിന്നെ എളയച്ഛന് ഒരു പെണ്ണിനെ കെട്ടിച്ചു അയിന് ഒരു പവനും കൊടു ത്തു അങ്ങനെ പെൺകുട്ടി സഹായിച്ചെക്ക്‌ണു അയിന് തന്നെയുള്ളൂ ഞമ്മക്ക്- ആയപ്പത്തെന് ഞാ അമ്മക്ക് അന്തം വെച്ച് ഇതായപ്പത്തിന് മൂപ്പരെ കജ്ജിലിള്ളതൊക്കെ കഴിഞ്ഞു
അത് തന്നെ ഇഞ്ഞിപ്പോ എന്നാലും ആരും ഞമ്മളെ ആ നേരത്ത് സഹായിച്ചാനും ഇണ്ടാവൂല ആരും
ഈ പെരന്നെ കടാണ് എങ്ങനെന്നോ ഇന്റെ കാതിൽത്തെ മാത്രോള്ളു സ്റ്റഡ് മാത്രൊ എടുക്കാത്തെ ആഹ് ബാക്കി ഫുള്ള് എടുത്തിട്ട ഇവിടെ തറയിടും പിന്നെ സ്ഥലം വാങ്ങാൻ പൈസയില്ല അപ്പൊ എന്താട്ടി എന്റെ ജുമേ അനുജത്തില്ലേ ജുമേല ത്ത് ഓളെ കെട്ടിച്ചീന്നു ഓൾക്ക് പത്തുമുപ്പത് പവനും വാങ്ങാൻ വാണ്ടി ട്ട് ഈ സ്ഥലം വിക്കാൻ നിക്കെയായിരുന്നു ഓല് ആഹ് ഓലെത്ത് ഇപ്പ അന്ന് ചെറിയ ആങ്ങളാരും വാപ്പതെണ്ടിച്ചിട്ട് വേണ്ടേ കുടിയിലും ഇപ്പൊ-
മ്മ്
ആഹ് അയില് കിട്ടീട്ട് വാപ്പാന്റെ ഒരു കജ്ജ് മാത്രം കിട്ടീട്ട് വേണ്ടെ അപ്പൊ പണ്ടം വാങ്ങാന് അന്നൊക്കെ ഈ മുപ്പത് പവനും പറയലിണ്ട് ഉം അപ്പൊ മുപ്പത് മുപ്പത് അയ്മ്പത് അയ്മ്പത് ആഹ്